ഓഹ് ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേൾകാം.
ആഹ്.
ആഹ് ണ്ട് വിഷേശോന്നുല്ല സുഖായിട്ടിരിക്കുന്നു അവടെ എന്ത്
സുഖായിട്ടിരിക്കുന്നു ഇവിടേം സുഖായിട്ടിരിക്കുന്നു
അതെയോ
ഉം
ആഹ് അന്നേരം ഈ അവധിക്കാലത്തെക്കെ എവിടെയെങ്കിലും പോയായിര്ന്നോ
ഈ പ്രാവശ്യം ഞങ്ങള് ഏഹ് ചെറിയൊരു ട്രിപ്പേ പോയുള്ളൂഏഹ് തമിഴ്നാട് പോയി
പോയി ആഹ്
ആഹ് നെ ആഹ് അടിപൊളിയാര്ന്നു ഏഹ് വെക്കേഷൻ എല്ലാ പ്രാവശ്യം കൊറച്ച്ലോങ്ങ് പോവുന്നാ ഇപ്രവശ്യം ഞങ്ങടെ വീട് പണിയൊക്കെ നടക്കുവാണേ
അതെയോ
ആഹ് വീട്ത്തോണ്ട് ദൂരേയ്ക്കൊന്നും പോവാം പറ്റീലാ
ആഹ് തമിഴ്നാട്ടില് എവിടെയാ പോയത് മ
തമിഴ്നാട്ടില് കം ഇല്ല കമ്പം
ആഹ് കമ്പത്ത് ആഹ്
ആഹ് പിന്നെ ഇപ്പം അവിടെ പുതിയ റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്ന്ട്ടുണ്ട് ഏഹ് പിള്ളാർക്കുള്ളെ ആഹ് കൊർച്ച് ഇതൊക്കെയുണ്ട് ആഹ് പിന്നെ അങ്ങനെയൊക്കെ പോയി പിന്നെ ചുരുളി വെള്ളച്ചാട്ട ഉണ്ട് എന്തോ
ആഹ് കുട്ടികള് അവിടെക്കെ കയറി കാണുഒല്ലോ കൊറെ ഇത്പോലുള്ളഹ് ഒക്കെ
ആഹ് അതെ അതെ ആഹ് ഏഹ് ഒരാള് മൂത്ത ആള് വല്ല്യ ആളാ എളേത് മ എളേ ആൾക്ക് രണ്ടു വയസ്സ് ആക്ന്നതെ ഒള്ളൂ
അതെല്ലെ
ഉം ഉം
ആഹ് ഡാമപ്പ അതിന്റെ അട്ത്തായിട്ടാണോ എത്ര കിലോമീറ്ററ് കാണും
ആഹ് അവ്ട്ന്ന് കൊറച്ച് ദൂര ഉണ്ട് ഉം
ഉണ്ടല്ലേ ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നോ സാധാരണ വേനലെക്കെ എല്ലായ്ര്ന്നോ
ആഹ് വെള്ളം അത്യാവശ്യം ഉണ്ട്ന്നെ ഒള്ളു കൂട്തലു അല്ല കൊറവു അല്ല. പൊതുവെ തമിഴ്നാട്ടിൽ ഒത്തിരി വെള്ളം ഇല്ലല്ലോ അത്യാവശ്യം ഒണ്ടെന്നേ ഒള്ളൂ ആഹ് ഉം കൊഴപ്പൊന്നു ഇല്ലാര്ന്ന് അടിപൊളി ആയ്രുന്നു അവിടെ ട്രിപ്പ് ഒക്കെ പോവാറ്ണ്ടോ
ആഹ് ഞങ്ങള് ആഹ് പോകാറൊണ്ട് ആഹ് ഞാനിത് വരെ അവിടെ പോയിട്ടില്ല മുന്തിരി മുന്തിരി തോട്ടത്തി പോയിട്ടില്ല അവ്ടെ മുന്തിരിപ്പാടത്ത് പോണോന്നുള്ളെ ഇത്‌ കുട്ടികളെപ്പഴും പറയും ഇഞ്ഞി ഇ പ്രാവശ്യം പോണം സ്കൂള് തൊറക്കുന്നേന് മുന്നേ പോണം.
ആഹ് ഹാ ഇനിയിപ്പൊ ഒത്തിരി ദിവസം ഇല്ലല്ലോ സ്കൂള് തെർക്കാ അതുവല്ല മഴയായില്ലേ ഇപ്പം കാലാവസ് ഥേം മാറിയല്ലോ ചൂടക്കെ അങ് മാറി.
ആഹ് അന്ന് അങ്ങ് ചൂടായിര്ന്ന് ഏപ്രിൽ മാസം ഫുള്ള് ചൂടാര്ന്നല്ലോ അന്നേര ആ സമയത്ത് ഇങ്ങനെ വെളിയിൽ എറങ്ങരുത് അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വാ ഹനങ്ങളൊക്കെ കത്തിയില്ലേ
ആഹ് അതെ അതെ ഉം ഉം
നമ്മളെ നാട്ട്ലൊരു വാഹനം ഒരു ടൂറിസ്റ്റ് ബസ്സ് ആഹ് നമ്മ്ടെ നാട്ട്ലിങ്ങനെ ക ത്തിയാര്ന്നു ഫുള്ള് കത്തി അനെ ആൾക്കാരൊക്കെ രക്ഷപെട്ട്.
രക്ഷപ്പെട്ടു ഉം ഹും അഹ് ഇങ്ങനെ ഞാനും അതെ യൂട്യൂബിലും എഹ് ഉം ഒക്കെ കണ്ടിട്ടുണ്ട്.
അതെ അതെ അതെ ആ ഒരു ഇത് പേടി കൊണ്ട് ഞങ്ങളങ്ങനം പോയില്ലായിര്ന്ന് മെയ്യ് ആകട്ടെന്നോർത്തിര്ന്ന്.
ആ ഹ നമെ യേറ്റപ്പോഴേത്തിന്നെ മഴയും തുടങ്ങില്ലേ
ആഹ് മഴയും തുടങ്ങി
ഉം ഉം ഉം അ പിന്നെ തിഴ്നാട്ടിൽ അങ്ങനെ വലിയ പ്രശ് നം ഇല്ല അവിടെ മഴയാണെങ്കിലും ചൂടാ അവിടെ അങ്ങനെ മഴ ഇല്ലല്ലോ ഉ
ആഹ്
അവിടെ ഏത് കാലാവസ്ഥയിലും നമുക്ക് പോവാൻ കുഴപ്പമില്ല പിന്നെ ചൂട് ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ചൂട് കാലത്ത് പോകുമ്പോൾ.
അതെല്ലെ അങ്ങെനെ എങ്ങനെയായിരുന്നു ഫുഡ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയോ അതോ
ഇല്ല ഫുഡ് കൊണ്ടുപോയില്ല ഞങ്ങള് എല്ലാം ആഹ പുറത്ത്ന്ന് കഴിക്കുവായിരുന്നു പിന്നെ തമിഴ്നാട്ടിലെ ഫുഡ് പൊതുവേ ഞാന് ഏ അങ്ങനെ കഴിക്കത്തില്ല പക്ഷെ ഇവർക്കൊക്കെ അവിടു ത്തെ ഫുഡ് ഈ മറ്റേ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടവാ
അതെയ അതെ
ആം
ആഹ്
പിന്നെ കൂടുതലും നമ്മള് അവിടെ പോയ ഫുഡ് കഴിക്കത്തില്ല നമ്മള് യാത്ര പോകുമ്പോഴാണെങ്കിൽ പോലും വെള്ളം കുടിയാണ് മെയിനായിട്ടും
ആഹ് അതെ ആഹ് പിന്നെ പോക മുന്തിരി പാടത്ത് പോയി മുന്തിരിങ്ങ ഒക്കെ വാങ്ങിച്ചോ അവിടെ ഫ്രീ ആയിട്ട് എന്തോ കിട്ടുവ ല്ലെ ആ
ഫ്രീ ആയിട്ടില്ല നമ്മള് വാങ്ങണം ഇല്ല ഇല്ല നമ്മള് വാങ്ങണം പിന്നെ ഇപ്പൊ അവിടെ ജ്യൂസ് നമ്മക്ക് അവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിത്തരും അതിനും പൈസ കൊടുക്കണം ഏതാണ്ട് നാല്പതോ അറുപതോ അത്ര എങ്ങാണ്ടാ ഒരു ഗ്ലാസിന് അത് നമ്മൾ പറ പറയുമ്പ അവര് ഫ്രഷ ആയിട്ട് പറിച്ച് നമ്മ നമ്മളെണ കാണ തന്നെയാ ചെയ്യുന്നേ.
അതെല്ലേ.
ഫ്രഷ് മുന്തിരി എടുത്ത് അടിച്ച് തരും അതൊക്കെ നല്ല ടേസ്റ്റാ പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടെ എൻജോയ്മെന്റ ഇപ്പം സൈക്ലിങ് അങ്ങനെ കുറെ റൈഡുകൾ വന്നിട്ടുണ്ടേ
അതെവിടെയാ അ ഒരു കൊളന്തെ ആ ഏത് ലൊക്കേഷനിലാ
മുന്തിരി രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഓപ്പോസി രണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അതിൽ ഒരിടത്താണ് ഇപ്പം മെയിൻ ആയിട്ട് ഇതായേക്കുന്നത് ഇപ്പറത്തെസൈഡില് മുന്തിരിപ്പാടം മാത്രേ ഉള്ളൂ പിന്നെ ചെറിയൊരു പാർക്ക് പാർക്കല്ല ഈ മറ്റേ സ്നേക്ക് മറ്റേ ഉ കിളികള് അങ്ങനെയുള്ള ഒരിതുണ്ട് അവിടെ നമ്മക്ക് കേറി കിളികളെയൊക്കെ നമ്മടെ കയ്യിൽ തരികയും ഏ തോളേൽ ഒക്കെ വെച്ചു തരും
ആഹ് തോളേല് വെച്ച് തരും അ
ആഹ് അങ്ങനെയൊക്കെയാണ് പാമ്പ്
ആഹ് പാമ്പിനെ തോളേല്ആഹ് ആഹ്
ഉം ഞാനെടുത്തില്ല ഹസ്ബൻഡ് എടുത്തു
ആഹ് തോളേൽ ഇങ്ങനെ ഇട്ട് തരും
ആഹ്തോളേൽ വെച്ച്തെരും നമ്മക്ക് കാണാൻ ഞങ്ങൾക്കെ പാമ്പ് ന്ന് കേൾക്കുമ്പോത്തന്നെ പേടിയുള്ള ആൾക്കാരാ അത് പഷ് പക്ഷെ എങ്ങനെ അനങ്ങാതിരിക്കുന്നതാണ് അതിന് ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കല്ലോ പക്ഷെങ്കി പോലും നമ്മക്ക് പാമ്പ് ന്ന് കേക്കുമ്പോ ഒരു പേടിയല്ലേ
ആഹ് അതെ അതെ അതെ ചെലപ്പോ അതിന്റെ വേഷമൊക്കെ എടുത്ത് കളഞ്ഞിട്ടായിരിക്കും ഇവര് ഇതിന് വേണ്ടി ഉപയോഗിച്ചത്
രിക്കും അതെ അതെ
ആഹ് കഴിഞ്ഞടെ വേനൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പാമ്പ് കടിയേറ്റല്ലേ കൂടുതലും
ഓ അതെ അതെ അതായിരുന്നു ഏറ്റവും വലിയൊരു പേടി ഈ പ്രാവശ്യത്തെ വേനനിൽ അതായിരുന്നു മെയിൻ വിഷയം
പാമ്പ് എന്തോരം സ്ഥലത്ത് എന്തോരം ആൾക്കാരാ ഉം ചൂട് അതെ അതെ അതും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാ ഉം അതെ അതെ ചെരുപ്പിനകത്ത് അതുപോലെ ബാത്ത്റൂമില് എ എവിടെയൊക്കെ ആയിരുന്നു
അതെ അതെ ഒരു കുട്ടി മരിച്ചതല്ലേ ബാത്റൂമീന്ന് അല്ല തലങ്ങണേടെ അടിയിലല്ലേ വാർത്തെലൊക്കെ
ച്ചു അതിനകത്ത് അനിയൻ മരിച്ചു ചേട്ടൻ രക്ഷപ്പെട്ടല്ലേ ഉം
അതൊക്കെ എന്തുവാ അല്ലെ
ഒയ്യോ അതെ അതെ നമ്മള് പ്രതീക്ഷിക് ക്കുന്നില്ലല്ലോ നമ്മൾ പിള്ളേര് വീട്ടിലിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും അവരെപ്പോഴും വെിളിയിലല്ലേ അപ്പൊ കതക് ഇങ്ങനെ തുറന്ന് നമ്മള് മാത്രമാകുമ്പോ നമ്മൾ പകല അങ്ങനെ കതക് അങ്ങനെ തുറന്നിടുന്നില്ലല്ലോ
അതെ അതെ നമ്മള് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല
ഇങ്ങനെ തുറന്നി ട്ടേക്കൂല്ല ശ്രദ്ധിക്കുന്നില്ലല്ലോ
അതെ
ഇത് ചൂടടിച്ച് ഇറങ്ങുന്നതാ പെട്ടെന്ന് വെളിയില്
ആഹ് അതെ ആഹ് അവിടുത്തെ ചന്ത ദിവസമാണോ പോയേ ചൊവ്വാഴ്ച എന്തോണവിടുത്തെ ചന്ത ദിവസം
ചന്ത ആഹ് അല്ലേ അവിടെ നമുക്ക് അല്ലാതെ മാർക്കറ്റ് ഉണ്ട് അവിടെ ചന്ത ദിവസം ഉണ്ട് അല്ലാതെ തന്നെ പൊതുവെ ഒരു മാർക്കറ്റ് ഉണ്ട് വലുത് അവിടെ നമുക്ക് എപ് പ്പഴും ഈ പറഞ്ഞ വിലകളിലൊക്കെ തന്നെയാ കിട്ടുന്നേ ഞങ്ങൾ അങ്ങനെ കൊറച്ച് പച്ചക്കറി മാത്രം വാങ്ങിച്ചു
അതെയോ ആഹ്
ആഹ് ഫ്രഷായിട്ട് കിട്ടുന്നത് ഏതോരു ദിവസം ഒണ്ടേ അപ്പൊ ഇത് ആഹ് കണ്ടിട്ട് അത്ര ഒരുതായിട്ട് തോന്നിയില്ല തൊണ്ട് അത്യാവശ്യം നമുക്ക് അഴുക്കായി പോവാത്ത സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ
ആഹ് അതെ അതെ
ആഹ് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടംപലെയാണ് അപ്പൊ ഈ ആ ഒരു സമയത്ത് മാങ്ങ ആഹ് അങ്ങനെ കുറെ സാധനങ്ങൾ തണ്ണിമത്തൻ അതിന്റെ ഒക്കെ സമയാരും അപ്പൊ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് താനും നല്ല വെല കുറവുമായിരുന്നു അങ്ങനെ കുറച്ച് മേടിച്ചു ഉം ഉം അത് കൂടുതലും നമ്മള് കൂടുതലും നമ്മള് അവി പുറത്ത് വെച്ച് തന്നെ അവര് നമുക്ക് മുറിച്ച് തരിക കഴുക അങ്ങനത്തെ ഒരുരിതാ കുറച്ചും കൂടെ നമ്മൾ വേടി ച്ചോണ്ട് വരുന്നതിനെക്കാട്ടിലും
ആഹ് അതെ
ടൂറൊക്കെ പോകുമ്പോളേ അതല്ലേ അന്റെ ഒരു
അതെ അതെ അതെ അതെ അവിടെ ഒത്തിരി തെങ്ങിൻ തോപ്പുകളൊക്കെ ഉണ്ടോ
ഉണ്ട്ണ്ട് തെങ്ങിൻ തോപ്പുണ്ട് മുന്തിരിത്തോപ്പ് ഉണ്ട് ഉണ്ട് നെല്ല് ഞങ്ങള് നെൽപ്പാടത്തൊക്കെ പോയി
പോയില്ലേ ആഹ് ഏലത്തോട്ടം ഒക്കെ ഇല്ലേ ഒരുപാട്
ഏലം അങ്ങോട്ടേക്കില്ല തമിഴ്നാട്ടില് ഏലമില്ല അവിടെ ചൂട് കാരണം ഏലം ഉണ്ടാാവത്തില്ല
ആഹ്
ആഹ് അവിടെ ഏലം തണുപ്പള്ളിടത്താ കൂടുതലും ഉണ്ടാവുന്നേ
അതെ ആഹ് പിന്നെ തമിഴ്നാട്ടിൽ ട്ടിന്റെ ഒരു വലിയ കൃഷി മേഖലയാണത്
ആഹ് ആഹ് അതെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഏലം അങ്ങനെയുള്ള ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഉണ്ട് അവിടെ
ഉണ്ടല്ലേ ല്ല നല്ല നല്ല ആഹ് ഇതന്നാ ഭൂപ്രകൃതിയൊക്കെ ആയിരിക്കും
ആഹ് അതെ അതെ കാലാവസ്ഥ അവിടുത്തെ നല്ല കാലാവസ്ഥയാണേ ഉം എല്ലാം വിളയുന്ന ഒരു ഇതാ ഞങ്ങൾപ്പോ പുളിയൊക്കെ പറിക്കുന്ന സമയമായിരുന്നു
ആണോ
ആഹ് ഞങ്ങള് പോയപ്പോ ഇങ്ങനെ അത് ഈ റോഡ് സൈഡിൽ കൂടൊയി പുളിയൊക്കെ വെച്ചിരിക്കുന്നേ അപ്പൊ നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേന് നമ്മുടെ മുന്നിലേ ഇങ്ങനെ ഈ പുളി റോഡിലേക്ക് വീഴുന്നേ ആഹ് അവരെപ്പം നമ്മളോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അവര് പെട്ടെന്ന് തൂത്ത് തൂത്ത് സൈഡിലേക്ക് ആക്കും
എന്തോ പുളിയണോ എല്ലാത്തരം പുളികളുണ്ടോ കുടംപുളിയണോ
വാളംപുളിയ വളം പുളി വളപുളിയാടമ്പുളി അങ്ങനെ കണ്ടില്ല പക്ഷെ വാളംപുളിയാ കണ്ടത്
അതെ അതെ ആഹ്
ഉം ആഹ് ഞങ്ങള് അവിടെ ഒരു ചെറിയ തോട്ടത്തി ഇറങ്ങി രണ്ട് മൂന്നും പുുളി പറിക്കുകയും ചെയ്തു പൊക്കം ഇല്ല വലുതായിട്ട് പൊക്കം കൊറവ് വഡി ഏതുപോലെ
അതെ ആഹ് അത് വിൽക്കാനായിട്ട് വ റ്റില്ലേ പുളി വാളൻപുളി
പുളി വിൽക്കാനുണ്ട് അത് ടൗണിലേക്കാ ഇത് എന്ത് ടൗൺ അല്ലാതെ ഇച്ചിരി ആൾക്കാർ ഒത്തിരി ഇല്ലാത്ത പ്രദേശമാണ് അത് ആൾക്കാര് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇപ്പുറത്തായിട്ട് ചെറിയ ചെറിയ പുളികളുണ്ട് പൊക്കം കുറഞ്ഞിട്ട് അവിടെ നമുക്ക് വണ്ടി നിർത്തി പറക്കുവൊക്കെ ചെയ്യാം അതുപോലെ മാ അങ്ങെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുക്ക് കയ്യത്തി പറിക്കാവുന്ന പോലാ നിൽക്കേ
ആഹ്
ഒരുപാട് പൊക്കമില്ല ഉം ഇനി അടുത്ത ഏ ഉം
വേനൽക്കാലത്ത് മാങ്ങയാണെങ്കിൽ ഒരുപാട് നമ്മളെ വീടുകൾ തന്നെ ഒരുപാട് പഴാട്ടിലൊക്കെ മാമ്പഴ വീഴുന്നുണ്ട് ആഹ് പിന്നെ കുട്ടികളൊക്കെ പച്ച മാങ്ങയാണെങ്കിൽ ആഹ് പച്ച മാങ്ങ ആണെങ്കി ഇങ്ങനെ ഉപ്പും മൂളകും ഇട്ട്
ആഹ് അതെ അതെ കല്ലിലിട്ട് ഇടിച്ച് ചതച്ചുതിന്ന് അങ്ങനത്തെ ഒരു ഇരു ട്രെൻഡിങ് ആയിരുന്നല്ലോ ഒരിടേക്ക് അത് ഇവിടെ ഉണ്ടായിരുന്നു ഉം അപ്പൊ അടുത്ത വെക്കേഷന് തമിഴ്നാടൊക്കെ ഇറങ്ങ് പോയിട്ടില്ലല്ലോ ഇതുവരെ ഇഷ്ടം പോലെുണ്ട് കാണാനായിട്ട് ആദ്യം പോകുന്നവർക്ക് ഭയങ്കരൊരു കൗതുകമായിരിക്കും ഞങ്ങള് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്
ആഹ്
ഉം പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ മാത്രേ ഉള്ളൂ നമ്മുക്ക് എല്ലാർക്കും അങ്ങനെ എന്നാ പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഈ പറ ഫുഡല്ല നമ്മള് കൂടലും കഴിക്കുന്നെ നമ്മള് വെള്ളം കുടിക്കും ഫ്രൂഡ്സ് മേടിച്ച് തിന്നും അതൊക്കെതന്നെ കൊണ്ട് തന്നെ ഫുഡ് കഴിക്കണന്ന് അങ്ങനെ തോന്നത്തില്ലാ
തോന്നു വേലാ അതെ അന്നേരം നമ്മക്ക് വെശപ്പൊക്കെ അടങ്ങും
അടങ്ങും അടങ്ങും അതെ അതെ ഉം എന്നാ ശരി എടക്ക് വിളിക്കാട്ടോ ഓക്കെ